ഹലോ
ആഹ് കേക്കുന്നുണ്ട് നിനക്ക് കേക്കാറില്ലേ
ഇല്ല കേൾക്കാം കേടാ കേൾക്കാം
ആഹ് പിന്നെഎന്ത് ഉണ്ട്
എന്തോ ആണ് എന്ന ഇച്ചിരി തിരക്കായിരുന്നു
ഉം
വീക്ക് ഓഫ് ആയിട്ട് തുണിയെല്ലാം വാരി കഴുകീട്ടു അത്കഴിഞ്ഞ് നേരെ ഇച്ചിരി കിടന്നിട്ട് വൈകിട്ട് ഇൻ്റെഒരു ഫ്രണ്ടിനെ കൊണ്ടാകാൻ വേണ്ടി സിറ്റിയിലോട്ട് പോയി
ഉം
രണ്ട് മണിക്കൂർ അങ്ങനെ പോയി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു
ഓ
പോയിട്ട് വന്നേള്ളൂ ഇനി എന്തെലും കഴിക്കണം
ഉം പൊറത്തു പോവോ കഴിക്കാൻ അതോ
ഉം പൊറത്ത് പോണം ഒന്നും ഉണ്ടാകില്ല
ആഹ് പിന്നെന്താ പരിപാടി
ഇതൊക്കെ തന്നെ പരിപാടി
ഇന്നലെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നായിരുന്നു
ഉം മാറി അവിടെ ആരെങ്കിലും ഉണ്ടോ
ആഹ് ഏൻ്റെ ചേട്ടത്തിന്റെ മോനുണ്ടായിര്ന്നു. അഹ് ആറ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും
എന്റെ ചിറ്റപ്പന്റെ മോളുണ്ടായിര്ന്നു ഫുൾ എ പ്ലസ് ഉണ്ട്
ഉം
ഫാമിലി ഗ്രൂപ്പ് ഇട്ടേക്ക്ന്നണ്ട്.
ആഹ്. ഇവിടെ പിന്നെ ഞങ്ങളെ വീടി ൻ്റെതൊട്ടപ്പുറത്ത് ഒരു പയ്യനിക്ക് ഒമ്പത് എ പ്ലസ് ഒരേ എ യുംപിന്നെ. ഇവടെ ഇവരെ ട്യൂഷൻ സെന്ററിലൊക്കെ പിള്ളേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം കൊറവാ പൊതുവെ കൊറവാണ്.
ഉം.
ഏ പ്ലസിന്റെ അളവില് കൊറവ് വന്നിട്ടുണ്ട്. ടെസ്റ്റ് മാറിയതല്ലേ അപ്പം. അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പഴത്ത ടെസ്റ്റ് ഇത്തിരി സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ആ പഠിക്ക്ന്ന പിള്ളേര്ടെ. അഹ് അത്രയും ഇതുണ്ടന്ന് പറയുന്നുണ്ട് പഠിക്കാനായിട്ട്.
ഉം.
ഇചിരി കട്ടി കൂടുതലാണ്. എണ്ണം.
വെരാന്തണ്ട്.
നനകം കട്ടി കൂടായിട്ട് തോന്നി.
ഏഹ്.
നിനക കട്ടികൂടുതലായിട്ട് തോന്നിയ നി പുജിയല്ലേര്ന്നൊ ക്ലാസില്.
ഓഹാ പിന്നെ ഭയങ്കരവാ. എട്ടാം ക്ലാസേർക്ക് പാടാ പത്താം ക്ലാസ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റ് പത്താം ക്ലാസ്സിന്റെ. ആഹ് രണ്ടു പാടം. എട്ടാം ക്ലാസ്സിന് ഒരുപാടായിട്ടാ കൊടുത്തെ സോഷ്യൽ സയൻസൊക്കെ ആടപ്പളാവോ പിള്ളേരുടെ.
നിനക്കെത്ര ഇണ്ടായിരുന്നു മാർക്ക് പ്ലസ് ടുവിന്
എന്റെ പ്ലസ് ടുവിന്റെ മാർക്ക് എനിക്ക് ഓർമ്മയില്ലല്ലോ
എനിക്കും ഓർമ്മയില്ല
പ്ലസ്ടൂൻ്റെ മാർ അയ്യോ എന്റെ മാർക്കൊക്കെ എനിക്ക് ഈ അടുത്ത സമയം വരെ ഓർമ്മ ഉണ്ടായിരുന്ന് എല്ലാം മറന്നുപോയി
എനിക്ക് പത്തിലെ ഓർമ പത്തില് ഒര് എ പ്ലസ് ഒര് എ മൂന്ന് ബി പ്ലസ്സ് ആഹ് രണ്ട് രണ്ട് ബി ഒരു സി പ്ലസ് അങ്ങനേണ്ടാണ് എന്റെ മാർക്ക് പത്തില്
പത്തില് രണ്ട് പ്ലസുണ്ടായിരുന്നു രണ്ട് എ പ്ലസ് രണ്ട് എ പ്ലസ് രണ്ട് എയും പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ബാക്കിയൊക്കെ മറന്ന് പോയി അന്നൊന്നും പിന്നെ എ പ്ലസിനോട് വല്യ ഇതില്ലല്ലോ എ പ്ലസ് ഒന്നും നമ്മളൊന്നും പഠിക്കുമ്പോഴത്തേനും എ പ്ലസ് ഒന്നും അ ത്ര വല്ല്യ ഇതല്ല
എന്റെ സ്കൂള് സ്കൂളിൽ ആകെ അഞ്ച് പേർക്കാണ് ഉണ്ടായിരുന്നത് ഫുള്ള് എ പ്ലസ്
ഞ നമ്മളെ സ്കൂളിലെ ചെമ്പകശ്ശേരിയിലെ നമ്മളുടെ ബാച്ചിനാണ് പത്ത് ഫുള്ള് എ പ്ലസ് കിട്ടണ നമ്മടെ ബാച്ചിനായിരുന്ന്
ആഹ്
നമ്മള് പത്താം ക്ലാസ് എഴുതിയപ്പഴാണ് മറ്റേ പത്ത് എയിലെ പിള്ളാർക്ക് മൂന്ന് പേർക്ക്
ഞാനും പത്ത് എ ആയിരുന്നു കൊതകുളം സ്കൂളില് ഉം അത് പഠിക്കാത്ത പിള്ളേരെയെല്ലാം ഡിയിൽ ആക്കും പഠിക്കുന്ന പിള്ളേരെ എ യിൽ ആക്കും
ഓ അതൊക്കെ പണ്ട് എല്ലാരും പറയും
ആഹ് പണ്ട് അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു
ചുമ്മാതാടാ ഞാൻ അല്ല അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കി ടീച്ചർന്മാര് ഇപ്പോ എ യില് വന്ന് നല്ലതുപോലെ പഠിപ്പിക്കും ബാ ക്കിയുള്ള ക്ലാസ്സുകളിലെല്ലാം മോശമായിട്ടാണോ പഠിപ്പിക്കുന്നത് അവരെല്ലായിടത്തും ഒരുപോ ആ
എക്സ്ട്രാ കെയറിംഗ് കൊടുക്കുവാരിക്കും
ഓ ചുമ്മാതാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഈ ഏയിലെ പിള്ളേര് പഠിക്കാത്ത പിള്ളേരുണ്ടായിരുന്നല്ലോ എൽ നിങ്ങ നിങ്ങള് അല്ല അത് തന്നെ എല്ലാ നിങ്ങടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും പഠിക്കുന്ന പിള്ളേരായിരുന്നോ
പണ്ടത്തെ കാലഘട്ടത്തിലെ കാര്യവാ പറഞ്ഞേ ഇപ്പോഴത്തെ അല്ല
ആഹ് അത് തന്നെയാടാ ഞാനും ചോദിച്ചത് നിന്റെ നീ ആഹ് ഓ അങ്ങനെ ആ സമയത്ത് ആ ഓക്കേ ഓക്കേ അങ്ങനെ പറയ്
ഏ
അങ്ങനെ പറയ് ഞാൻ വിചാരിച്ച് നീ പഠി ച്ച സമയത്തൊള്ള കാര്യം നമ്മളൊക്കെ പഠിച്ച സമയത്തൊള്ള കാര്യവായിരിക്കൂന്ന് ആ അങ്ങനെ
ഉം
ഉം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇപ്പഴൊക്കെ ആയിരുന്നെങ്കി അതൊക്കെ കേസായേനെ
അപ്പോ പിന്നെ
ഇവരുടെയൊക്കെയെ ഇവരുടെയൊക്കെ സ്കൂളിൽ ഉണ്ടല്ലോ മോളുടെ സ്കൂളില് ഏ ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി കാണിക്കുന്നൂന്നും പറഞ്ഞ് പേരന്റ്സ് എന്തു വിഷയമാന്നറിയാവൊ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് പബ്ലിക് ആ ഇപ്രാവശ്യം ഇവരുടെ സ്കൂളില് ഇവരുടെ ക്ലാസ് ടീച്ചർ പാർഷ്യാലിറ്റി കാണിക്കുന്നെന്നും പറഞ്ഞ് പാരെന്റ്‌സും കുട്ടികളും എല്ലാം കൂടെ എന്തൊരു ബഹളായിരുന്നു പി ടി എ മീറ്റിങ്ങിന് ചെന്നപ്പോ ഒരു ഒരു കൊച്ചിന്റെ അമ്മ വന്നിട്ട് ഇനി പറയാനൊന്നും വെച്ചിട്ടില്ല ടീച്ചർന്നെ ഇപ്പം പഴയ ബഹുമാനൊന്നും ഇല്ലഡേ ടീച്ചർന്മാരുടെ അടുത്തൊന്നും അടി കിട്ടാതെ ട്ട് അവര് അവരുടെ സർവീസ് അവസാനിപ്പിച്ചാൽ വളരെ നല്ല കാര്യം
ശൈലേക്ക് എന്നാ അടി കിട്ടിയേന്ന് പറയണ കേട്ട്
ശരിക്കനെ
ഇടി കിട്ടി എന്ന് പറയണകെട്ട്
ആ നമ്മള് ഇറങ്ങിയൊരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴണ്ടാണെന്ന് തോന്നുന്ന്
ഉം ഉംമ്മ്
ഒരു എക്സാം ടൈമിലാട്ട് ഒരു ചെറുക്കൻ വന്ന് അടിച്ചെന്നോ അങ്ങനെ എന്തോ പറയണേകേട്ടു അതിന് മുമ്പ് നമ്മള് നമ്മളെ ക്ലാസ് ടീച്ചർ ആവുന്നതിന് ഒരു രണ്ടു വർഷത്തിന് മുൻപ് സാറിനെ ആരാണ്ട് അടിച്ചിട്ടുണ്ട്
ഉം ഇങ്ങെര്ക്ക് ഇത് തന്നെ പണി
ഉം ഇപ്പൊ റിട്ടേഷൻ ഭയങ്കര കാര്യംന്ന് പറയുന്നുണ്ട് എന്താണ് സാറ് ചോദിച്ചെന്ന് പറയുന്നുണ്ട് അപ്പ റീ യൂണിയൻ ആ വെക്കുന്നില്ലേ നിങ്ങള് മാത്രേള്ളൂ റീ യൂണിയൻ വെക്കാത്തെന്ന്
ഉം ഉംഹ്
നമ്മള റീ യൂണിയൻ ഒക്കെ ഇങ്ങനെ പോവും ഒരാള് വന്നില്ല അതുകൊണ്ട് അടുത്ത വർഷം ആ ക്കം രണ്ടു പേരും വന്നില്ല അതുകൊണ്ട് അതിന്റെ അടുത്ത വർഷം ആക്കാന്ന് പറഞ്ഞു
ഉംമ് ഷാജിറ എടാക്കി മെസ്സേജ് ഇട്ടായിരുന്നു
ഷാജിറ നീയാന്ന് പറഞ്ഞായിരുന്നു മറ്റേ ഇലക്ട്രിസിറ്റിടെ എന്തിരാണ്ട് ചോദിക്കാൻ വേ
ഉം
ആഹ്
ഉ പറഞ്ഞായിരുന്നല്ലേ
ആഹ പറഞ്ഞായിരുന്നു
അശ്വനിയുടെ വിവരമൊന്നുമല്ല
അശ്വനി
ഇൻസ്റ്റയില് ഓരോ പോസ്റ്റൊക്കെ ഇടന്ന് കാണാം
ആ പോസ്റ്റ്‌ ഇടുന്നെ കാണാം
അവൾ മലേഷ്യയിലാണ്ടല്ലേ
മലേഷ്യ യൂ കെല്ലാ എന്തോ
യു കെയിലോ മലേഷ്യയിലോന്നന്ന് പറഞ്ഞരാണ്ട്
യുകെയിൽ എന്താ
ആന്നാ പക്ഷെ ഇടക്ക് വെച്ച് ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാട്ടിലുണ്ടായിരുന്നു എവിടൊണെങ്കിലും നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ
ആഹ്
ആ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ നാട്ടിലുണ്ടായിരുന്ന
അശ്വനയാ
ആഹ്
എനിക്ക് തോന്നുന്നില്ല
ആഹ് ആ അത് പറയാൻ കാര്യമേ ഒന്ന് രണ്ട് വീഡിയോസ് ഏതാ കല്യാണത്തിനൊക്കെ നിക്കുന്ന വീഡിയോസ് വീഡിയോസ് ആണോ ഫോട്ടോസ ആണോ ഇട്ട് ഇട്ടേക്കുന്നുണ്ടായിരുന്നോ വാട്സാപ്പിലാണ്ട അതിനെപ്പറ്റി എനിക്കറിയത്തില്ല
ഉം
പഴേതല്ലടാ മോൾപ്പം വലുതായില്ലേ മോളുടെ ഇപ്പോഴത്തെ ഫോട്ടോസ്സ് ഒക്കെ ഇട്ടിരുന്ന
ഉം
പിന്നെ വേറെന്തോണ്ട്
പിന്നെന്ത എവടെ
ഇപ്പം ഫുഡൊക്കെ കഴിക്കണം ഓ എവിടെ എന്തവാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
ബക്രിതായിട്ട് എന്താ പരിപാടി
ആഹ എന്തുവാഡാ പരിപാടി ഒന്നുമില്ല ഇതുവരെ ഒന്നും ആയില്ല ഞങ്ങൾ കല്യാണം ഉണ്ടടാ അപച്ചിയുടെ മോളുടെ കല്യാണം അതിന്റെ അങ്ങനെ അത
ആ അത് അല്ലെ ഈ മാസം ആ കല്യാണുണ്ട് ജൂലൈ പത്താം തീയതി അപ്പച്ചിയുടെ വേറൊരു അപ്പച്ചിയുടെ മോന്റെ കല്യാണ ഉണ്ട് പിന്നാ അതിന്റെ ഇടക്ക് ഒന്ന് രണ്ട് കല്യാണം വേറെ ഉണ്ട് തെരെക്കെന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിട്ടില്ല ബീഫ് ബിരിയാണി ഒന്നും കഴിക്കാനും പറ്റൂല
അതെന്ത് കൊളസ്ട്രോൾ ഉണ്ടോ
കൊളസ്ട്രോൾ ഒണ്ട് അല്ല ഡയറ്റിങ്ങില ആകുമ്പോ ബീഫ് കഴിക്കാൻ പറ്റൂലല്ല ചിക്കൻ അല്ലേ പറ്റോ
ഉം റെഡ്മീറ്റ് കഴിച്ചൂടാ
ഉ അത് കൊണ്ട് വിഷമിച്ചിരിക്കയാണ് അതുകൊണ്ട് ഇപ്പൊ കല്യാണത്തിന് പോവാനും ഒരു വിഷമോന്നു
ബീഫാണോ മട്ടണാണോ ഇഷ്ടം
മട്ടൻ
മട്ടനാണോ ചിക്കനാണോ ഇഷ്ടം
മട്ടൻ
മട്ടൻ ആണ പന്നി ആണ ഇഷ്ടം
മട്ടൻ
ആഹ്
നമുക്ക് ഈ ഇത് പോർക്ക് കഴിച്ചുടാ
കമ്മൽ
ആഹ് നമുക്ക് കഴിചൂടാ എന്നാണ്
പോത്തല്ല പന്നി കഴിച്ചൂടാത്തത്
അത് തന്നടാ പോർ പോർക്ക എന്നാണ് പറഞ്ഞത് ആഹ കഴിച്ചൂടാ
ഉം നല്ല ടേസ്റ്റാ
ആഹാ കഴിച്ചിട്ടുണ്ട പക്ഷെ വീഡിയോയിലൊക്കെ കണ്ടോടാ അതിന്റെറെ ആ എന്താണ് നെയ്യുള്ള ഭാഗ്ക്കെ നല്ല ഭയങ്കര മെൽറ്റഡ മെൽറ്റ ആയിട്ട് പോകന്ന് ഏ കഴിഞ്ഞ നിനക്ക് ഏതാണ്ടരു ചാനലില് കിടക്കുന്ന സാൾട്ട് ആൻഡ് പേപ്പറോ അതിനകത്തൊരുള്ള സരിതന്ന് പറയുന്നത് അവര് കുക്ക് ചെയ്യുന്നതാണ് അല്ലെ ഈ വിഴിഞ്ഞം ആ ഭാഗത്താണ്ടാ ആഹ ഒരു ഭയങ്കര സോഫ്റ്റ് ആ ഭയങ്കര സോഫ്റ്റാന്ന് പറയുന്ന
ഈ ലോകത്തില ഏറ്റവും കൂടുതൽ ആൾക്കാര് കഴിക്കുന്ന ഇറച്ചി ഏതാ പന്നി ഇറച്ചി
ഇത് ലോകത്തില ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻസ് അല്ലേ അവരുടെ മെയിൻ ഫുഡല്ലേ ഈ പന്നി
പന്നി നല്ലതാണ് കാട്ട് പന്നിയൊക്കെ ഒരു മറ്റേ ഗ്രില്ലൊക്കെ ചെയ്യും കറക്കി
ഉം
ഉം അത് നല്ല പിന്നെ ഇവിടെ ഒരു സ്ഥലംണ്ട കേട്ടോ അവിടെ ആ ഞാനൻ്റെ ഒരു ഫ്രണ്ട്നോട് ചുമ്മാ ബോറടിച്ചന്ന് ബാംഗ്ലൂരക്ക വന്ന കയും ഇവിടെ മൊത്ത ഗ്രാമപ്രദേശം
ആഹ
ഇറങ്ങി കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഷെഡിനകത്ത് ഇങ്ങനെ വെളിയിലെ കൊറെ ബൈക്കും കാറും ഒക്കെ നിർത്തിയിട്ട് ഒരാൾ കൂട്ടം കണക്കും ആഹ ഇറങ്ങി നോ എ അങ്ങനേ പറ ഇറങ്ങി നോക്കാംന്നാ പറ വേണ്ട ചുമ് എന്തിന്റെ വല്ലാം പാർട്ടിയോ ഫംഗ്ഷനോ വല്ലോം ആരിക്കും അതിനെന്താ നോക്കാന്ന് പറ നോക്കിയപ്പോ ഒരു വല്ലിയ അണ്ടാവിനകത്ത് ഒരു വിറകടുപ്പിലുന്ന അവിടെ പന്നി കറിയും പിന്നെ നമുക്ക് കുപ്പി കുപ്പിയൊക്കെ വേണെങ്കിൽ അവിടെ കൊണ്ടുവെച്ച കഴിക്കാം
കഴിക്ക
ഉം അങ്ങനെ പന്നിക്കറി ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ട ഒരു പ്ലേറ്റ് പന്നിക്കറിയും പിന്നെ ഇവിടെ ഒരു റാഗിയ മുദ്ദ എന്ന് പറയണ കർണ്ണാടകൽ ഒരു ഫേമസ് ഫുഡ് ഉണ്ട് റാഗിന്ന് വെച്ചാ റഗി ഇല്ലേ നമ്മള
ആഹ് ആഹ്
റാഗി ഉരുട്ടി ഇഡ്ഡലി കുട്ടത്തി വെച്ച് പുഴുങ്ങി എടുക്കുന്ന നല്ല പ്രോട്ടീന ഉള്ള ഫുഡ ആഹ് ആഹ്
അപ്പൊ പിന്നെ ശരിയടാ എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കേ
ഉം ശരി